ക്കണ്ടോ ആയെന്തെ- ക്കെണ്ട് വിശേഷം-
ആഹ സുഖം തന്നെ അങനെ പോന്നു അവിടെയോ?
ഭക്ഷണംമക്കെ കഴിച്ചോ? ആ എന്തായിരുന്നു ഇന്ന് ഫുഡ്-
ഇന്ന് ചോറും ആ മീൻകറിയും ആ ചൂടാപൊരിച്ചതും-
ആഹ് ഓക്കെ ഓക്കെ- എങ്ങനാ വീട്ടില് വെറുതെ ഇരിക്കുവാണോ?
ഞാ ഓഫീസില്-
ഓഫീസിലാണോ? വർക്ക് ചെയ്യാണല്ലേ? ആഹ ആഹാ പിന്നെ വേറെന്താണ് വിശേഷങ്ങളെക്കേ അവിടെ മഴ ക്കിണ്ട
ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇടിയും മഴയൊക്കെ ആയിരുന്നു.
ആഹഹാ അതെയോ ഇഡിയൊക്കെ ഉണ്ടായിന്നോ
ആഹ നല്ല മൂന്ന് നമ്മി വന്ന് രാവിലെ മൂന്ന് മണിക്ക്ണ്ടേന്ന് ഞനാല്ല ഉർക്ക ഞാൻറിങ്ങിട്ടൊന്നുമ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ നല്ല ഇടി മഴയൊക്കെ ഉണ്ടായിരുന്നു. നിക്കാനേ തോന്നില്ല ഉ
രൂ മൂന്നാല് ദിവസട്ട് ഭയങ്കര വെയ് ല്ല മഴയേയില്ല ആഹ മഴയൊന്നുംല്ല അതെല്ലേ ഇവിടെ നല്ല ചൂടണ ഇപ്പ ഇവിടെ ഉ മഴയൊന്നു മാറിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചൂടാ ഉം അ ക്കണം
ഇവിടെ രണ്ടു ദിവസായിട്ട് ചൂട് വെയ്ലന്നെ നല്ല വെയിലൊക്കെ ഉണ്ടേരുന്നു ആ മഴ പെയ്യുവാണെങ്കിൽ ഏശാ അയിനും വേണ്ടി ഇന്ന് നല്ല മഴ മഴയില്ല ഇടി ഭയങ്കരം മഴയുണ്ട് ഉംമ്
ഞാനൊന്നു മഴ പെയ്തിരുന്നെങ്കി ന്നാഗ്രഹിക്കാണ് ചൂട് കാരണം
ഓഹോ ഐ സീ
ആഹ്അ അങ്ങനെ പിന്നെ ഇനി എപ്പഴാണ് ഓഫീസീന്നെപ്പഴ പോവാപ്പ
പ്പൊ വയ്യ
അഹ് അപ്പഴാണല്ലേ കഴിയ മ് അത് കഴിഞ്ഞിട്ട് വീട്ടില് ആഹ് ഓ ഓഹ്
അത് വരെ ഒരു കുഴപ്പൊണ്ടവുല്ല അഞ്ചരമണി
അയ് ശരിയാ നമ്മള് എങ്ങനേലും ഇറങ്ങാൻ നിക്കുമ്പോ കറക്റ്റ് അപ്പൊ മഴ വരും അങ്ങനെ അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ആരൊക്കെ ഉണ്ടാവും
വീട്ടില് മമ്മി ആഹ് അനിയനും ഉണ്ടാവും ആഹ് പിന്നെ പപ്പ പണി കഴിഞ്ഞ് വരുവായി
അഹ് ഹ ഹാ ഹ ചെല്ലുമ്പോ തന്നെ ചായേം കടി ക്ക്ണ്ടാവുവായിരിക്കുവല്ലേ ഉം ഹുംഹു കഴിക്കാനായിട്ട്
അഹ് അതെന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ടാവും എഹ് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോ കുടിക്കും ആഹ് അതെ
ക്കെ എന്താ സ്കൂളിൽ പഠിക്ക്ണൊ
അല്ല അവൻ ഏഹ് പ്ലസ് ടു കഴിഞ്ഞു
പ്ലസ് ടു ഴിഞ്ഞോ ഓ എങ്ങനെണ്ടാ മാർക്കെല്ലാം അപ്പൊ റിസൾട്ടൊക്കെ വന്നല്ലേ മ് മ്മ്
ആ കൊഴപ്പൊല്ല
അഡ്മിഷ്
അ അവൻ ഐ ടി യിലാണ്
അ ഒ പോണം
അ അപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് അഹ് ഈ പോന്നുണ്ട് കുറച്ച ദിവസം കഴിഞ്ഞാന ഇപ്പ രണ്ടു ദിവസത്തിനുള്ളില് ചെയ ഉം
പിന്നെ വീട്ടില് വല്ല പെറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടോ?
ഇല്ല ഇല്ല പെറ്റ്സ്ഒന്നും ഇല്ല പൂച്ച ഇണ്ടായിരുന്നു ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ അത് ചത്തുപോയി അപ്പൊ അത്
ഇപ്പഴത്തെ മോഡല് മ
അല്ല പേഴഷ്യൻ കേറ്റ് ഒന്നല്ല ആ പേഴ്ഷ്യൻകറ്റിന്റെ പോലെ തന്നെയ ആ സംഭവം അങ്ങനെ തന്നെയാണ് ആ നല്ല അതങ്ങനെ ആ ഉ ആയിരി കാരണ വെച്ചാല് വേറൊരാള്തന്നതാ നമ്മള് വാങ്ങിയത് അങ്ങനെന്നുമല്ല
ആഹാ പരിചയത്തിന്റെ പുറത്ത്
ആ അത് അനിയന്റെ ഫ്രണ്ട് അപ്പൊ അവൻ കൊടുത്തതാ ഒരേ വാശ ചെയ്യ വേണം വേണന്ന് എന്താ അങ്ങനെ അതിന് ഇതെ പിന്നെ ഫ്രീ ആയി യതുകൊണ്ട് പിന്നെ കൊയപ്പമില്ലാ ലോ
അതെ അതെ ആ അപ്പൊ പക്ഷെ അതിന് അതെയോ ആഹ രോമക്കെ പോവണ്ടായിരുന്നോ?
പോകുന്നുണ്ട് പിന്നെ അതിന്റെ ഫുഡ് ഒന്നുംല്ല നമ്മള് സാധാരണ എന്താണ് കൊടുക്കണ അത്
ആ ആ അതിന്റെ ഫുഡ് കൊടുത്തില്ല ആ
ആ പിന്നെ അത് പൊറത്ത് കണ്ണെറ്റിയപൊറതെർങ്ങും അട്ട് അടി കൂടിട്ട് മാന്തി പറഞ്ഞ ഇവടെ വരുവാണ് അങ്ങനന്നെയല്ല ഒരു ദിവസം ഛർദിച്ച് ഏ അങ്ങനെ ഉ പിന്നെ അത് അമ്മക്ക് അത് ഭയങ്കര ഷോകായ് ഇല്ലല്ലല്ലല്ല ഉ
വാക്സിന്റെ ആവശ്യ ഒന്നുഇല്ല
നമ്മ അങ്ങനെ അങ്ങനെ നമ്മളിപ്പോസാധാരആപൂച്ചക്കുട്ടിആ അതെ അപ്പൊ അത് അമ്മയ്ക്ക് ഭയങ്കര ഇതായി അപ്പൊ പിന്നെ തീരുമാനിച്ച ആ ഇവര് ഭയങ്കര കൂട്ടേയിനു ആഹ്
അതാണ് നമ്മളെല്ലാം സ്കൂളിലൊക്കെ പോവുംമ്പോ ഏഹ് മമ്മിക്ക് അതേര്ന്നു കൂട്ട് മ് ആം കൊഞ്ചുയെനു ഇങ്ങനെ മടിലൊ വന്നീര്ന്ന് ആഹ് ഞാൻ മാത്രള്ളു ആഹ് അതെ ഞാമാത്രാണ് മ് ആ കൊറച്ചായി മ്
വേറെ ബേർഡ്സ് അങ്ങനെ എന്തെങ്കിലും
ആഹ് ഇല്ലല്ല ല്ല വാങ്ങണന്ന്ണ്ട് അവടെന്താള്ളേ
ബടെ കോഴിയൊക്കെ ഉള്ളൂ അങ്ങനെ പെറ്റ്സായിട്ടൊന്നൂല്ല ഒരു കൊച്ച്ണ്ടെനിക്ക് അത് കാരണം പിന്നെ അങ്ങനെ അധികം അതൊന്നും പറ്റൂലാലൊ അതിന്റെ അതൊക്കെ വല്ല അസുഖങ്ങളൊ പെട്ടെന്ന് വരില്ലേ കോഴി പിന്നെ മൊട്ട തരും
എന്തായാലും കോഴിനെ ശ്രദ്ധിക്കണം, പണ്ട് ഞാ ഞാൻ ചെറുതാണ് ടൈമില് തറവാട്ടിൽ ഉണ്ടായിരുന്നു കോഴി ആഹ്. ഞാൻ മറ്റേ മുട്ട നോക്കി നടന്ന് കോഴി തീറ്റ എടുത്ത് തിന്നുയെന്നാ പറഞ്ഞേ, എന്നിട്ട് മുഖത്ത് മൊത്തം റിയാക്ട്.
അയ്യോ അത് ശരിയാണ്, നമ്മൾ ഇവിടെ ആഹ് ഇവിടെ ഗോതമ്പ് ഒക്കെയാ കൊടുക്കേണ് അത് പിന്നെ പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാം. പോന്നില്ല എന്നാലും പിന്നെ കിട്ടാത്തെടുത്ത്. ഇതൊക്കെയാണ് വെക്കണത്. കൊഴപ്പമില്ല ഉം ആ അതും. അതിന്റെ ഫുഡൊക്കെ കൊടുക്കും, ഉം ശരിയാണ് ആഹ് ആഹ് അല്ല അത് ചെലപ്പോ കോഴി അധികം ഉണ്ടായിരുന്നോ ഒരുപാട്. കോഴികൾ ഉണ്ട്.
ആഹ് എനിക്ക് എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെറിയ കുട്ടിയായിരുന്നു.
കോഴീയോൾ ഉള്ളോടത്തൊക്കെ ഇങ്ങെനെ ഫുഡോക്കെ കൊടുക്ക നമ്മളിങ്ങനെ കുറച്ചധികം ഉള്ളോടത്തൊക്ക ഫുഡ് കൊടുക്കുല്ലോ
ആഹ ചെലപ്പോ അത് ഇക്കെ തോന്നുന്നു പിന്നെ പൂച്ച കൊറേ പൂച്ച ണ്ടായിരുന്നു അപ്പൊ അച്ചമ്മ ആ ടൈമില് ഇങ്ങനെ പൂച്ചേനെ കൊണ്ടുള്ള കളിയായിരുന്നു അന്നേരം പൂച്ച രോമം എന്റെ വയറ്റിൽ പോയിറ്റ് അങ്ങനേം
ഈ രോമള്ളല്ലാത്ത ത്തിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മള് നന്നായിട്ട് നോക്കിയില്ലെങ്കില് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും
ആഹ പിന്നെ പ അമ്മ കൊണ്ടുപോയി ഇനി വിട്ടരില്ലന്നൊക്കെ പറഞ് ആ അങ്ങനെ പപ്പൊക്കെ ചൂടായി അന്നപ്പോ
ഉം ഇവിടെ അതെ വാപ്പിച്ചൊന്നും സമ്മതിക്കൂല്ല ഇങ്ങനെ പൂച്ചേനെ ഒന്നും വളർത്താൻ ആ അല്ല എന്തെങ്കിലും പ്രശ്നം വന്ന അവര് വേണ്ടെ എ തോണ്ടു പോവാൻ അതുകൊണ്ടായിരിക്കും അവര് അതെ അവര് അയിന്റെ പുറകെ നടക്കണം
ഭയങ്കര ഛർദ്ദിയൊക്കെ ആയി അയിൽ ഡോക്ടർ പറഞ്ഞ് എന്താ പറയാ ഇനി വിട്ടരില്ല ഡോക്ടർന്നെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ ചെയ്ത് ഡോക്ടർ. അപ്പോഴാ അമ്മമ്മക്ക് അങ്ങനെ അമ്മമ്മ കൊണ്ടോയി അങ്ങനെ പിന്നെ അപ്പൊ പപ്പായ്ക്ക് ദേശ്യം വന്ന് അതോടെ എല്ലാം പോയി ഹ ഹ ഹ ആ അതെ പിന്നെ നമ്മൾ ഇവിടെക്കെ പുതിയ വീട്ടിൽ താമസിക്കുമ്പോ പിന്നെ പപ്പക്ക കോഴി
ആഹ അതൊക്കെ ബെനഫിറ്റ് ഉണ്ടല്ലോ അല്ല പിന്നെ ഒരു കണക്കിന് നോക്കിയ അതൊക്കെ തന്നെ ലാഭം നമ്മള കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് നമുക്കെല്ലാം യൂസ് ചെയ്യല്ലോ ഇതെല്ലാം അങ്ങനെ നോക്കുമ്പോ അതൊക്കെ
ഉം അതെ അപ്പങ്ങനെ പപ്പങ്ങനെ പറയൂ കൊറച്ച സ്ഥലമൊക്കെ ഉള്ള വീടൊക്കെ വാങ്ങിട്ട് അവിടെ അങ്ങനെയൊക്കെ ആക്കാന് ഇല്ല ഇല്ല ഉ അപ്പൊ ആ അത ചെറിയ സ്ഥലാ നമുക്കെന്നെ വേസ്റ്റ് ഈടാനൊക്കെ ഭയങ്കര ഉം അതാദ്യം നമ്മൾ വാങ്ങുമ്പോ തറവാട്ടില് നല്ല വീട് നല്ല സ്ഥലൊക്കെ ഉണ്ട് സ്വന്തം തന്നെ രണ്ടു തറവാട് വിറ്റിട്ട് ഇങ്ങോട്ടേക്ക് അച്ചച്ചൻ മരിച്ചപ്പോ ആ ഇങ്ങോട്ടേക്ക് വന്നത് ആ എന്നിട്ട് ഈ ആ അപ്പൊ ഇണ്ടാക്കിയ വീടാണ് നമ്മൾ ഇണ്ടാക്കിയല്ല ഇ കരാറി ഇണ്ടാക്കിട്ടുള്ളോ ആ അങ്ങനെ മേടിച്ച് നമ്മള ഫസ്റ്റ് അപ്പൊ നമ്മള് മേടിക്കുന്ന സമയത്ത് നമ്മുക്ക് തറവാട്ടില് സ്ഥലം ഉണ്ടെങ്കിൽ ഓടിട്ട വീടാരുന്നു അപ്പൊ നമ്മള് കണ്ടപ്പോ നമ്മള് വിചാരിച്ചു ആഹ് വല്ല്യ വീടും ആണ് സ്ഥലം ഇല്ലെങ്കിലിപ്പോ എന്താന്നൊക്കെ വിചാരിച്ചു. ആഹ് വീട് വലുതാണ്
ത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങലില്ലല്ലോ ആരും വീ ട്ടിത്തന്നൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെയാണെങ്കില് ഇനിപ്പോ ജോലി കഴിഞ്ഞു ചെല്ലുമ്പോ തന്നെ വീ ട്ടി തന്നെയല്ലെ ഇരിക്കാ
ആഹ് ഞ വേറെ
ഒന്നാമതീ ഹസ്ബന്റിന്റെ കയ്യിലൊന്നും ഇല്ല ഇപ്പാരും പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വളർത്തേണ്ടി വരുമ്പോഴൊക്കെയാണ്
ആഹ് വേ ഇത് ആഹ് അതാണ് അതിപ്പോ അവർക്ക് ചെടിയൊക്കെ വെക്കുന്ന ഹും ഇവര് എല്ലാ ഞാൻ പിന്നെ ഓൽക്കാണ് ഫുള്ള് ചെടി കൃഷി അങ്ങനെയൊക്കെ ആഹ് ഇള്ളത്
അത് കഴിഞ്ഞിട്ട്
എന്തേലും പണി ഞായറാഴ്ച മാത്രം പിന്നെ എന്തേലും അഹ് ഇ കഴിഞ്ഞ പെരുന്നാളിനും ലീവ് കിട്ടി
ആഹ് ആഹ് ആഹ് ആഹ് ലീവൊന്നും ഇപ്പൊ ഒരു സ്ഥലത്തും ഇല്ല
ആ പെരുന്നാളിന് ഞാനങ്ങോട്ട് ചോദിച്ചത് സാറിനോട് അപ്പൊ സാറ് നിനക്ക് പെരുന്നാളൊന്നുമില്ലല്ലോന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ജാതിയില്ല അപ്പൊ സാർ പറഞ്ഞു നോക്കട്ടെ ന്ന് പിന്നെ പ്പോ അന്ന അടുത്തന്നു അതുകൊണ്ടനിപ്പോൊ അടുത്ത ഒരു വലിയല് വരുന്നില്ലേ പെരുന്നാള് അയിനന് കിട്ടലണ്ടാവില്ല
കഴിഞ്ഞിട്ട എന്ന ഇ ആ അതൊക്കെ അത് അത് പൊതുവവധി ആണോ അയ്ന് ആ തോങ്ങലല്ലേ എല്ലാരും
ആ അങ്ങനെയാണെങ്കികിട്ടുവായിരിക്കും ല്ലേ
അങ്ങനൊക്കെ
അഹ്‌ ഞാാന് ചോദിക്കേണ്ടിരുന്നു ഞാനെന്തായാലും അങ്ങോട്ട് പറയണ്ടേ ഇങ്ങോട്ടായിട്ട് പറയൊന്നൂല്ല അ
ഇത് കൊൊള്ളാം എല്ലാ ദിവസോം ജസ്റ്റ്‌ അവധി കച്ചോയ് ചേടടിക്കേണ്ട അവസ്ഥയാണല്ലോ സാറി പ്പൊ ഇയാള് നടന്നു വര്നെ കാണുമ്പോ തന്നെ ആ തിക്കുള്ളവരോം
അയ്ലെരിയ എനിക്ക് കിട്ടിയന്നും പോരന്നേക്കതി പിന്നെ
ക്കാടാ
ഉം ശരി ആ
ഹലോ ഹലോ ഹലോ